ഉ എൻ
ഉ
എൻ എന്തൊക്കെയ വിശേഷം
എന്തൊക്കെയാ നല്ല വിശേഷം സുഖായിട്ട് പോണു ഞാനേ അന്ന് പറഞ്ഞില്ലേന്നോ ഡ്രസ്സ് ഓർഡർ ചെയ്ത പറഞ്ഞില്ലേനോ
ആഹ് അത് അവിടുന്നന്നെയാണ് ഓർഡർ ചെയ്തേ
ആഹ് ഞാൻ ഇവിടന്നൊരു ദി ആഹ് ആഹ് ആഹ്
ന്നിട്ട് ന്നിട്ട് എന്തായി വന്നോ
അതന്ന
ആ
ഞാൻ ഓർഡർ പറ്റിച്ചു
അതെന്ത് ഇപ്പോ എന്തേ എന്നിട്ട് എന്തേ അയച്ചേ റേഞ്ചിന്റെ പ്രശ്നുണ്ടോ കേൾക്കില്ലല്ലോ ഹലോ ഹലോ
പിന്നെ തീരുമാനിച്ചു ഓൺലൈൻ ഓർഡർ ഞാൻ ചെയ്യൂ
ആഹ് എന്തേപ്പം ഞാൻ കേട്ടില്ലടി ണ്ടായില്ല എന്ത് സാധനം എന്ത് വന്നയാ ആ സ സാധനം വന്നില്ലാ
ആ സാധനം വന്നില്ല വന്ന് പിന്നെ കൊറെ കഴിഞ്ഞാല് പെരുന്നാളൊക്കെ കഴിഞ്ഞാല് വന്നേ എന്താ എനിക്ക് ഞാന് ഓർഡർ ചെയ്തിട്ട് ഇ നേർ ഓൺ അല്ലേ നമ്മള് വൈകി പിക്കണ്ടല്ലോന്ന് വിചാരി ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതാ ആഹ് എന്നിട്ട് ഇനി നമ്മുക്ക് ഓർഡർ ചെയ്ത് പോയി സമയം കൊടുക്കണല്ലോ ഒര് കുറേ ദിവസം മുന്നേ
ഉം
പെരുന്നാളിപ്പം നമുക്ക് ഇരുപത്തിയെട്ടോ അങ്ങനെയൊക്കെല്ലേ ഞാൻ ഒമ്പ
ഓ അത്രയും ദിവസ
ഓർഡർ ചെയ്ത് സാധനം കിട്ടിയ കൊറേ എങ്ങനെ പറയിണ്ട് എന്താ അപ്പളെ മെസ്സേജിന് ഡിലേ ആക്കണ്ട് അപ്പൊ നമ്മള് വിചാരിക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോന്ന് വിചാരി
ആ പിന്നെ ക്യാഷ് ഓൾറെഡി പേ ചെയ്തത് അല്ലേ
ഉം അതെന്താ വെച്ചാ ഡെലിവറി ചാർജ് ആ നൂറ് രൂപ ഓർത്താ കൊടുക്കണ്ടല്ലേ ഞാൻ കൊടുത്തു അ ഇവര് തന്നില്ല കൊറേ ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ചോദിക്കും അപ്പള് നമ്മൾ പേ ചെയ്യണതിന്റെ മുന്നേ ഇവർക്ക് സംഭവം എന്താ മെസ്സേജിനൊക്കെ നമുക്ക് ഇങ്ങനെ തരാനൊക്കെ ഒരു ഇതിണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആയിരിക്കും തിരക്ക് കൊണ്ടായിരിക്കും സംഭവം ഒറിജിനൽ പേജ് ഒക്കെ തന്നെയാണ് പക്ഷെ എന്താ ക്വാളിറ്റി ഇല്ല സാധണത്തിന്
ആഹ ശെരി കാണ പിക്ചർ വൈസ് പിക്ചർ വൈസ് ആ സാധനം പക്ഷേ സാധനത്തിന് ക്വാളിറ്റി പറ്റില്ല മെറ്റീരിയലൊക്കെ
ക്വാളിറ്റില്ല ആ ആ മെറ്റീരിയൽ ഇനി പോട്ടെ എന്നാ അടിച്ചതെങ്കിലും കുൃക്കയ നമുക്ക് എന്നിട്ട് പരുന്നാളി ഞാനങ്ങെ മ് ആയിക്കോട്ടോ അതന്ന ഞാ പിന്നെ മൈൻഡ് ചെയ്തില്ല ഞ ചെന്ന കിട്ട അ പിന്നോടന്ന മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ള കട്ട അപ്പൊ ഇെ റിട്ടേൺ ചെയാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇവരെ വിളി വിച്ചാല് എത്ര വിളിച്ചാലും ഫോൺ എടുത്തു എടുക്കൂല മെസ്സേജ്
ഉം സാധനം കിട്ടീട്ട് മെസ്സേജ് അയച്ചോ
ആഹ അയച്ചു എന്നന്നിട്ട് അതും നോക്കിട്ടില്ല അപ്പൊ സംഭവം ഞാനൊരു ത്രീ തൗസാൻഡ് ഒക്കെ കൊടുത്തന അറെ ആയിരം രൂപയുടെ സാധനം കൂട
അതാ ഭയങ്കര മന റിട്ടേണുംല്ല എന്താ പറയാ മെൻഷൻ ചെയ്തണ്ട് എന്തെിലും ചോറിട്ടാലേ അല്ലെ ആഹ പ്രശ്നം തീരട്ടെ അങ്ങനെയല്ല ആരെയും ഇനി പറ്റിക്കരുതല്ലോ
ആഹ് ശരിയാ എന്നിട്ട് പെരുന്നാളിന്റെ തലേന്ന് പെരുന്നാൾ ഈദിന്റെ മുന്നേ കിട്ടന്ന് ഒക്കെ പറയുന്നുണ്ട് ച്ച അപ്പൊ ഞാൻ വിചാരിച്ച് ആഹ് കിട്ടീ കാരൻ തലേന്ന് വരെ അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ് ന്നിട്ടും കിട്ടില എന്നിട്ടും കുറേ ള വിളിച്ച് ലാസ്റ്റ് ഹസബൻ്റ് വിളിച്ചപ്പോ ഒരു കോള് ങ്ങൾ റിപ്ലൈ കൊടുത്ത മെയിൽ അയ
ആഹ്
ഇത്രയും പൈസ പോയതല്ലേ ഞാൻ പിന്നെ പറ എന്തെങ്കി എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടണ്ടെങ്കിൽ അതെങ്കിലും പറഞ്ഞിട്ട് അറി എന്നൊക്കെ പറഞ്ഞ
ഉം ഉം
ഇനിയിപ്പോ അതാണെങ്കി നമുക്ക് മനുഷ്യമാരല്ലേ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്ന നമുക്ക് പറയാൻ പറ്റൂല്ല നമുക്ക് അംഗീകരിച്ചു കൊടുക്കാലോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾ ലീഗലി ന്നൊകെ പറഞ്ഞ് അങ്ങ
ആഹ് അങ്ങനെ എതില് കൊടുക്കലില്ലേ അങ്ങനെ
അപ്പ പോക്കുന്നത് കോടതിൽ ആ ആഹ് കൊടു കൊടുക്ക ആ അ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച
ആ അല്ല പൈസ കിട്ടും ആക്കറ്റ് ആ പിന്നെ ക്വാളിറ്റി ഉണ്ട് റിട്ടേൺ ഒക്കെ ഉണ്ട്ന്ന് പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ മെസ്സേജ് അയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഇത്
കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഈ ഒരു സമയം ആവുമ്പോ നമക്ക് പോവാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടല്ലേ അരിച ആഹ് മിണ്ടാതെ നിന്നതാണ് പിന്നെ സാധനം കി
ഉം
കിട്ടിയിട്ടില്ലെങ്കി എന്തായാലും ഞാനത് കൊടുക്കണം എന്ന് വിചാ പിന്നെ ഞാൻ അതേ പേജില വേറൊരു എന്താ ഓരിക്കും മെസേ ജയച്ചേ തലേന്ന് പെരുന്നാള് ഇനി പെരുന്നാള് കഴിഞ്ഞ് മൂന്നോ നാലോ നാലാം അതില് ഞാന് ഓര്ക്ക് മെസ്സേജ് അയച്ചു എന്താ ഇങ്ങനെ ഒര് നമ്മളറിയാത്ത രീതിയിൽ വന്ന ഇങ്ങനെ ഒരു അത് കിട്ടിയിട്ടില്ല നിങ്ങളെങ്ങനെ അതുപോലെ തന്നെ അതേതാ പേജ് പറഞ്ഞോ അത് ഞാ നിങ്ങളല്ലട്ടോ അറിണിനോട് അല്ലേമ്മ നിങ്ങക്ക് വല്ലോം അറിയുമോ അപ്പപ്പറഞ്ഞ് എന്താ അത് ഫേക്ക് ഒന്നല്ല ഒറിജിനൽ പേജ് തന്നെയാണ് നിങ്ങള് നിരന്തരം മെസ്സേജ് അയക്കും
ഉം ശരി സമാധാന അപ്പൊ പിന്നെ ആ ഒരു സമാധാനത്തില്
ണ്ടീൽ ഞാൻ വന്നു. ആഹ്. സാധനം കയ്യില് കിട്ടിയോ അടി ക്കാൻ അറിയാത്തപോല അടിച്ച മതി
റ്റിക്ക പ ആ ഇങ്ങനെ പറ്റിക്കാനും ഉണ്ടല്ല
ആഹ് അതെ അതെ അത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഇപ്പ എങ്ങനെയല്ല ഇപ്പ നമുക്ക് എന്താ പറയാ ഒപ്പം പാട്ടു കാരായാലും ഇപ്പ നല്ല നല്ല വിലയുള്ള സാധനങ്ങളും ഉണ്ട് നമുക്കിപ്പം അതേ ഇതിന്റെ ഡ്യൂപ്പായിട്ട് നമുക്ക് അത്രയും വില കുറഞ്ഞ ഇപ്പൊ ത്രിബിൾ നയണ് അങ്ങനുത്തൊക്കെ ഷോപ്സ് ട്ടുണ്ടല്ലോ അപ്പൊ ഇത്രയും വില വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇവര് തരണ്ടേ
തരണം നമ്മള് ഞാൻ എന്താ വിചാരിച്ചറിയോ ഇത്രയും പൈസ കൊടുക്ക്മ്പ എന്തായാലും പറ്റിക്കപ്പെടൂലായിരിക്കും
ആ പിന്നെ നിക്കറില ഓരോ സ സൈറ്റിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കീട്ട്ന്നെങ്ങള് ഓർഡർ ചെയ്തിരുന്നെ
കൊടുത്തത് ആ അതൊക്കെ കണ്ട്ക്ക്ണ് പക്ഷെ ക്ഷെ എന്താ ഓലിപ്പൊ അതിപ്പോൽ
ആ ആരെങ്കിലും ആ അങ്ങനെ ഏടാക്കാം അല്ല ശരിയാണ് എന്തായാലും കൊറെേ ആൾ ഉം കൊറേ ദിനം ഇപ്പം ചെ ചെ ഒതേ ഒരേ പേജിനന്നെ ഞാനും ഇങ്ങനെ നമ്മളെ ഇതുണ്ടല്ലോ കുട്ട്യാളെ ബേബി ബെഡ് റസീം ബ്ലാക് അങ്ങനത്തെ മൊത്തം ഉള്ളൊരു സെറ്റിൽ എങ്ങനെ വരലുണ്ടല്ലോ അപ്പൊ ഞാന് ഇപ്രാവിശ്യം ഞാനത്ങ്ങനെ നോക്കിയപ്പോ ഒരു ഒരു പേജ്ങ്ങനെ നോക്കിട്ടോ അപ്പൊ അയ്ല് വെറും ഏറ്റ് ഡബൾ നൈൻ ട്ടൊ അപ്പൊ ഞാൻ വിചാരിച്ച് എന്ത ന്തറ്യ മ്മേ ഡബിൾണയണ് അത്രയും ക്വാളിറ്റില്ല സാനം കിട്ടാേ പ്പൊ അങ്ങനെ വിചാരിച്ച അപ്പൊ ആ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്ക്രോളെയ്ത് വരുമ്പം അയ്ന്റൊരു ഒറിജിനൽ പേജ്ണ്ട് ഇവ ഇവരെ റിവ്യൂസും തൊക്കെട് ത്ത് വെച്ചിട്ട് ഇങ്ങനെ പറ്റിക്ക കൊറേ ആ ഇവര് കൊട്ക്ക അപ്പൊ ഇ നീട്ടവരന്നെ അന്നൊന്നും ഇവരിത് ശ്രദ്ധിച്ചീല്ല ഞാനതെന്നോ കണ്ട്ക്ണ് സേയിം പേജ് സേയിം പ്രോ പ്രോപ്പിക്ക് വരിട്ണ വീഡിയോ വര് വരെ റിവ്യൂസും ഒക്കൊന്നന്നെ അപ്പെ അ അമ്മക്കും അറീല ആ ന്ന്ട്ട് ഇവര് ഞാന് ഇവര് പിന്നെണ്ട് വീഡിയോ ചെയ്ത്‌ണ് ഇങ്ങനെ സ്കാമാണത് അതിലാരും ഓർഡർ ചെയ്യരുത് ന്ന് പറഞ്ഞാണ്ട് ഒര് തിട്ട്ണ് എ എയ് ചബ്ളയണൊന്നും കി ട്ടൂല കാരണം ഞങ്ങൾതത്യാവശ്യം നല്ല പ്രീമീയം സാനാണ് അപ്പൊ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട്ള്ള സാനാ ഓല് കൊട് ക്ക്ണതന്നെ അപ്പം ഇങ്ങനെ ചെറിയ ചീപ്പാകുമ്പം ആ ചെറിയ ചീപ്പ് പ്പാവുമ്പോ എല്ലാരും ഓഡറ് ചെയ്യാേല്ലോ വേ വേഗം കിട്ട ട്ടണംന്ന് വിചാരിച്ചിട്ടെ അപ്പ ആ പൈസ
ഉം അ പൈസ കിട്ടാേലോ ആ അത് ഞാൻ പറ്യാ ഞാാനിങ്ങനെ ആലോയിക്കെ എങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ പറ്റിക്കാൻ കഴിയുന്നെന്ന്‌ കാരണം കൊറച്ചൊന്നല്ല കൊറച്ചൊക്ക ആണെങ്കിമ്മക്ക് പറയാം അത് ആ ഫോട്ടോതൊയ് യാതൊരു ബന്ധോല്ല പോട്ടെ എന്താ മെറ്റി മെറ്റീരിയലെലും പോ നക്കാ മെറ്റീരിയല് ഇനിപ്പ അങ്ങനെ ഓലങ്ങനെ ഇണ്ടായില് പക്ഷെ നമ്മള് ഇണ്ടാവൊല്ലോ ചെല കാര്യം ഒരു നീറ്റ്നെസ് ഇണ്ടാവോലോ ചെയ്യ്ണ കാര്യങ്ങളില് ഒരിതുണ്ടാവോലോ അതില്ലേ ഉം ഞാൻ പറയും ഇൻ എനിക്ക് കുതിലാറ അടിക്കാനും അത്രയും വൃത്ത്യേട് പൊറത്തെ കൂടെ ഇടാൻ പറ്റൂല എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി ഞാൻ
ഇണ്ടാവുലേ
ഇല്ല പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ കിട്ടണത്
ഞാൻ എന്ത്‌ സാനം എടുക്കുമ്പോഴും ഞാന് നല്ല റേറ്റില് സാനം ഞാൻ ഓൺലൈനിന്ന് വാങ്ങലേ ഇല്ല കാരണം ഞാൻ ഏറ്റം ചീത്ത ച്ചി സാധന ആഹ് അങ്ങനെ അ അതെ ആ ശരി ആഹ് ഇപ്പൊ റെഡി ആയോ
പറഞ്ഞ ഡ്രസ്സ്‌ ഒന്നും കിട്ടിയില്ലെലും വേണ്ടില്ല ഇനി ഓൺലൈൻ ഷോപ്പിങ് ഞാൻ നടത്തുലാന്ന്
അതെ പക്ഷെ ഇങ്ങളിങ്ങനെ ഇതിന്നൊന്നും എടുക്കലില്ല മീശ് ഇങ്ങനെ
മീഷോലൊക് ആഹ് മീഷോലും അജിയോലുംക് ക്കെ നോക്കലുണ്ട് അപ്പൊ അയ്ലൊക് ക്കെ അതൊന്നും പ്രശ്നം വരണില്ലല്ലോ അത് നമക്ക് റിട്ട്
ആഹ അതെ അപ്പം ഇത് ഇങ്ങനത്തെ ഈ പേജസ്ന്നല്ലേ ഇൻസ്റ്റത്തെ പേജ്ന്ന് ക്കുമ്പോളാ നമ്മക്കൊരു ഇത് ട്ടത് ഞാൻ അത് ഞാനൊരു പ്രാവശ്യം എടുത്തിട്ട്ൺണ്ട് ട്ടോ ഓര് പാക്സ്ഥ തനി സ്യൂട്ട് ഇ അതും കറക് റ്റാ വന്നത് അപ്പൊ ഞമ്മക്ക് എനിക്കങ്ങനെ അറിയില്ല ആ സെയിം സാധനം നല്ല ക്വാളിറ്റി നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ട് സെയിം സാധനം ഞാനാണെങ്കി ഇവര് ഇന്തിക്കാരു ആണേ അപ്പം അപ്പൊ നമ്മുക്കരു സമാ- പ്ലാനുണ്ടാവില്ലല്ലോ കൊ ഇംഗ്ലീഷ് ഷും പറയാ വയ്യ ഇത് ഇബാൾക്ക് തിരി അങ്ങനെ ഇവൽക്ക് ഏത് ഭാഷയാ തിരിയാന്നും അറിയില്ല അങ്ങനെ വിചാരിച്ച ഹിന്ദി സത്യായ്റ്റും എൻ വല്യ വ കുറച്ച് കുറച്ച് കുറച്ചൊന്നും പറയാൻ പറ്റുല ഇവർക്ക് പറയണ പോലെ നമുക്ക് പറയാൻ കഴിയല്ലല്ലോ എന്നിട്ട്ഞാന് ആ ഒരു നമ്പ ഒരു നമ്പറ് അയക്കും മെസ്സേജ് അയക്കും ഇവരിത് പാ നമ്മളെ ഈ പേജിസിന്റ പ്രീതിയേഗത പറഞ്ഞാനമ്മൾ ഫുൾ പ്രീപൈഡ് അല്ലേ അത് ചെയ്തിട്ട് കട്ടല്ലേ നമക്ക് സാധം കിട്ടണ അപ്പ നുക്ക് ഒരു ഭയങ്കരാ താ ഞാൻ സത്യം പറഞ്ഞാല് ആയിരത്തിന്റെ ചോടിലുള്ള സാധനം മാത്ര ഇത്ര ഞാ ഓർ ചെയ്തളൂ ഇതും ഈ പറഞ്ഞ ലെ ആയിരം രൂപ മോളിയിനെ അത്രൊന്നുമിഇല്ല കേട്ടോ ആയിരത്തി അഞ്ഞൂന്റെ താഴെയാണ് അപ്പം ഞാന് ഇവര് ഒരു ഫോണ നിന്ന് ഒരു മെസ്സേജ് ആയക്കും ഞാനിനെ ഓർഡർ ചെയ്തന്ന് പറഞ്ഞണ്ട് അപ്പൊ പിന്നെ വേറെ നമ്പർൽന്ന് ഇക്കന്റെ നമ്പർ നിന്ന് മെസ്സേജ് അപ്പൊ മന്നെ അപ്പൊ ഇത് ഇന്പറയണ്ടേ അതെ ന്നെ നിങ്ങള ഇങ്ങനെ പല നമ്പറിന്നും മെസ്സേജ് അയക്കല്ലേ കാരണം ഞങ്ങ ക്ക് കൺഫ്യൂഷൻ ആവണ്ട് കാര ഞാന ഒന്നും ആഹ്ഡ്രസ്സ് ഇവിടുന്നു ഞാൻ ഇത് ഓർഡർ പിന്നെ ഇത് സ്ക്രീൻഷോട്ട് ഇട്ടു കൊടുക്കും കാര്യം ഇനിക്ക് ഇതൊരു രണ്ടെണ്ണം അയച്ചുതരാൻ വേണ്ടീട്ടല്ല എനിക്ക് ക്കാറ് ആ അപ്പം കറക്റ്റ് സമയത്ത് സാധനം കിട്ടി ആ സാധനം കിട്ടി എന്താ പറയാ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിന് നല്ല
ഏഹ് ഞാൻ രണ്ടുവട്ടം ഇആ ഞാൻ രണ്ടു വട്ടം ഇങ്ങനെ പുറത്തുന്ന് ചെയ്ത് രണ്ടും പോയി
അതേല്ലേ ആഹ് ശെരി ശെരി